ഹലോ ഹലോ ഹ ഹാപ്പി ആനിവേഴ്സറി.
താങ്ക് യൂ.
ആ എന്തായി ഞാന് കണ്ടു സ്റ്റാ
സ്റ്റാറ്റസ് കണ്ടല്ലേ ആ ഇപ്പൊ കൊറെ പേരാ വിളിച്ചോണ്ടിരിക്കണെ കൊച്ചിന്റെ പണിയാണേ സ്റ്റാറ്റസിട്ടത് ഞമ്മള് യ്ടാൻ നിക്കണ്ടടോന്നു പറഞ്ഞ്.
അയ്യടാ അതൊക്കെ രെസല്ലേ. പിന്നെ എന്തായി വെഡിങ് ആനു ചേരെന്താ
ആ സ്പെഷ്യൽ എന്ന് പറഞ്ഞാ ചെറിയ പരിപാടി എന്ന് പറഞ്ഞാ വൈകിട്ട് ബിരിയാണി കേക്ക് മുറി ബിരിയാണി അങ്ങനെ ബിരിയാണി ഞാൻ തന്നെ ഉണ്ടാക്കണ ഏട്ടാ ചെറിയ രീതില് പിന്നല്ലാതെ ബിരിയാണിന്ന് പറയാൻ പറ്റൂല അത് നെയ്ച്ചോറ് പോലെ ആ ചെറിയ ജീരകശാല അരി വെച്ച് ആ ഐസെൻസ് ഐസെൻസ്സ്ലാതേ
കൊള്ളാല്ല പറഞ്ഞരോടായി ഇക്കി അറിയില്ല ബീരിയാന എനിക്ക് അതാ പെർഫെക്ഷൻനല്ല ഞാൻ നെയ്ച്ചോറ് വെക്കും ബിരിയാണി വെക്കാൻ ഇ റബ്
അത് ബിരിയാണിൽ പ യാ അത് ആ ആല് ഇതമ്മല്ല നമ്മൾ സാതദേ ഏ മുസ്ലിങ്ങളെണ്ണാക്കൂലി
ആ റൈസ് ആ പിന്നെ കറി സപ്പറേറ്റ് വെക്കണം അല്ലേ
ആ കറി സപ്പറേറ്റി ചോറ് സപ്പറേറ്റി അതിട്ട് ചെറിയരി ജീരകശാല അരി കൈമ എടുക്കാം ആ അത് ക കഴുകി വാലാം വെക്കണം കഴുകിട്ടെ ഇപ്പോ ഒരു ഗ്ലാ ഒരു ഗ്ലാസ് ഒന്നര കപ്പ് വെള്ളം ഒരു ഗ്ലാസ് ആണെങ്കിൽ ഒന്നര കപ്പ് വെള്ളം വച്ചി ഏ എ വെള്ളമാ ഹലോ ആ ഇത് വെറുതെ വന്ന് കല വില പറഞ്ഞോണ്ട് ട്ട്യേ തേച്ച് വരും തേച്ച് എടുത്ത് വരും പോ ഏ അന്നിട്ട് ഇത് വെള്ളം കളഞ്ഞ് വാലാൻ വെക്കും അന്നിട്ട് നമ്മച്ച ബിരിയാണി ചട്ടിലേക്ക് ആ തെനെയ്യ് ല്ലേ നെയ് ചൂടാക്കിയിട്ട് നമ്മൾ ഓൾ സ്പയേർ എ എല്ലാ പൈസസ് വേണ്ട ഏ ആ ഇത്തക്കോലം കറയാമ്പൂ ഏലക്ക കുരുമുളക് അത്ട്ടിങ്ങനെ
അത് തന്നെയണ വേ
അത് അത് തന്നെ അത് തന്നെ സെയിം തന്നെ ആ ന്നിട്ട് വാട്ടിയെടുത്തിട്ട് ഈ വാലാമ്പ ആ നേരെ ച ഉൂടായി വ അഅ വെള്ളല്ല ഈ ഇ നെയ്യില് ഒരു കപ്പ് അരി ഒന്നര ക്ലസ് വള്ളം
ആഹ ഒരുകപ്പ്ക്ക് ഒന്നര ക്ലാസ്
ആന്നട്ട് വാാലാൻ വെച അരി എടുത്തിട്ടിട്ട് ആ അരി ന്ന് റിച്ച ചുമ്മവറുത്ത് ടുക്കൂലെ ഇങ്ങനെ ചൂടാക്കി ചൂടാക്കിട്ട് യമ്മ മ്മ ഈ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച കൊടുക്കണം അന്നിട്ട് ആ ഒപ്പ ഒരു ഉപ്പ് കുറച് മുന്തിരിക്കണം
മൂതിക ആഹ് റൈസ്ില മക്ക്
തടവിക്കോള് പിന്നെ അത് അത് മൂടി വെ ഒ കറക്റ്റ് പാകത്തിന് വെന്തോളും അങ്ങനെ തരിായിക്കും മേടിക്കണേ ചിലത് വെന്ത് കുഴഞ്ഞു
പോകും അപ്പൊ നല്ലായിത് നോക്കി വക്ക ഞാൻ ഇടെ മറ്റേ ഈ പറഞ്ഞല്ലേ ആയി മാേടറി അസി ന ചോറണ്ടാകും പക്ഷേ ആ ഞങ്ങള് ആ ഞങ്ങൾക്കെ എന്തറയാമോ ഈ ഒരു ഇപ്പൊ ഒന്നര ഗ്ലാസ് വെള്ളമല്ലോ വെക്കത് ഞങ്ങള് രണ്ട് ഒരു ഗ്ലാസ്സരിക്കക്ക് രണ്ട് ഗ്ലാസ് ള്ളോ അങ്ങനെ കണക്കാം അങ്ങനെയാണ് കണക്ക് വന്ന ആ ഞങ്ങക്ക് അങ്ങനെയണ്ട് അപ്പൊ ഞൻ ക റ്റവത്തി ആ ഒരു ഇതില് വര അഥവാ വെള്ളം കുറവാണെങ്കിൽ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പൊ തണുത്ത വെള്ളം ഒഴിക്കാൻ പാടില്ല അപ്പൊ അരി ഭയങ്കരമായിട്ട് ഇതായി പോകുവല്ലോ
ആ ആ ആ ആ
ചൂടുവെള്ളം ഒഴിക്ക ഇത്ര കൂടി ഇങ്ങനെ വെ വെന്തിട്ടില്ലെങ്കിൽ ചൂട് വെള്ളഴിക്കും
ചൂട വെള്ളഴിക്ക്ആ ശരിക്ക് കറക്റ്റ് ആയിരിരിക്കുംമ്പഴ് ഒഴിക്കുമ്പോ എന്നിട്ട് നമുക്ക് വേണമെങ്കില് ക്യാരറ്റ് പിന്നെ സംഭവം ചീകീടാ കേബേജ്അ പേരിന് വേണ്ടി പൊക്കത്ത ഫ്രൈഡ് റൈസിന്റെ പോലത്തൊ കാരറ്റ് ആന പ ആ ഹലോ കേൾക്കുന്നുണ്ടോ കട്ടായി പോണണ്ടോ ഹലോ ആ ആ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് പൊക്കുതി ഇടാം ഹലോ ആ
ആഹ ഇടല്ലേ ഇനി വെച്ച്ു നോക്കണം ബിരിയാണി ഇത് ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ വെ
ചെയ്ത്ട്ടില്ല ആ ആ പിന്നെ പിന്നെ സാ സാധാ ആ ആ മോള്പ്പോ ചെർത് ചെർതല്ലേ മോള്
ആ ചെർതാ ഒരു ഏഴു വയസ്
ഏയ്‌ വയ
ഏഴു വയസ്സ്ണ്ട് ഏഴു വയസ്സായി ആ ഹാ ചെറ് രണ്ടില്
തൻ ആ ആ
ആ ചെറിയ മോളാ ആൾക്ക് ഈ ഫുഡോക്കെ ഭയങ്കര ഇഷ്ടാ ആ അടുത്ത് തന്നെ ആക്കിക്ണ് വീടിന്റെ അടുത്ത് തന്നെ ആ അപ്പൊ പുള്ളി എൻക്ക് തന്നെ പോയി വിളിച്ചു കൊണ്ട് വരാവുന്നേ ഒള്ളൂ നടന്ന് പോരാനുള്ള ദൂരെ ഒള്ളൂ
ആഹ അടുത്ത്തന്നെയാണ് സ്കൂള് തുറക്ക്ണ
ഉം ഫുഡ് ഒക്കെ കൊടുത്ത് വിടാഅപ്പൊ ഇങ്ങനെ വെറൈറ്റി ഇണ്ടാക്കി കൊടുക്കണത് ഭയങ്കര ഇഷ്ടമാണ് ന്നേ ക്ലാസ് സ്കൂളിലൊക്കെ പോക്മ്പഴേ അപ്പ ഞാൻ ഇതിൽ നെയ്ച്ചോറക്കെ ഇണ്ടാക്കിക്കൊടു ആ ഞാൻ കൊടുത്ത വിടും എനിക്കിഷ്ടമാണ് അങ്ങനെ എ് നമ്മുടെ കൊറിയൻ ഫുഡ് സ്റ്റൈൽ പോലെ ഓരോ ബോക്സ് ഓരോ ഇങ്ങനെ ആപ്പിള് കഷ്ണങ്ങൾ ചോക്ലേറ്റ് ചോറ് ചെ റിയ മോരുകറി റി അങ്ങനെ കൊടുത്തുവിടാൻ ഇഷ്ട്യാ ആ അതെ അതെആ അധികം കൊടുക്കൂല ഒരു ഫുഡ് ആയിട്ട് തന്നെ എല്ലാം കഴിക്കേണ്ടെ അപ്പോ അതുകൊണ്ട് കുറേശ്ശെ റച്ചെ കുറെച്ച ന്നെല്ലാം കഴിക്കുകയും ചെയ്യും
പഠിക്കയും ചെയ്യും ആഹ
ഇടാനെ ഇൻക്ക് ഭയങ്കര ഇഷ്ടൊണ് അപ്പൊ ബിരിയാണി ഞാനങ്ങനെ എന്റെ ഫ്ളോപ്പായി പോയപ്പോ പിന്നെ ഞാൻ ചെയ്യുന്നത്കുക്കറിൽങ്ങന കുക്കർ ബിരിയാണി മദ്രാസ് ബിരിയാണി എന്നൊക പറയൂലേ കുക്കർൽ വെച്ചി കുക്കർ ബിരിയാണി ആ ആ അങ്ങനിം ഇണ്ടാക്കും
ഒരു പെണ്ണ് ഒരുപെ ഒരു പെണ്ണ്ണ്ടല്ലോ ഓത് പേളി മാണിയാ അവര് തക്കാളിച്ചോർന്ന്ണ്ടാവ ഇണ്ടാക്കിട്ടുണ്ടാ
ഇല്ല തക്കാളി ചോറല്ല ഈയൊരു ഗ്രീൻ ചിക്കൻ റൈസ് ഒക്കെ ഉണ്ടാക്കിട്ടുണ്ട് തക്കാളി ചോറ് അങ്ങനെ ഇണ്ടാക്കി
ഒരു ഫേമസ് അവർ ഉണ്ടായില്ലേ തക്കാളിങ്ങനെ കുക്കർ വെച്ചിട്ട് ഓൽ ഒറ്റ വി വിസല് കേട്ടാ മതി ഞാൻ ഒറു പ്രാവശ്യം ഒണ്ടാക്കി നോക്കി ഇവിടെ എല്ലാർക്കും ഇഷ്ട ഇഷ്ടപ്പെട്ടത് പിന്നെ ഇണ്ടാക്കിയിട്ടില്ല ഇഷ്ടപ്പെട്ടുകൊണ്ടാണന്ന് അറിയില്ല പിന്നെണ്ടാക്കി വീട്ടില്
അത് എങ്ങനെ തക്കാളി ചോറ്ന്ന് പറയുമ്പോ
തക്കാളിയും ഈ ഈ ബിരിയാണിയരിയും പ ഏ റേഷനരിയല്ല റേഷനരി വെച്ച് ഇങ്ങനെ ഇണ്ടാക്കും റേഷനരിയേ വെള്ളരി വെച്ചന്നെ ഞാൻ വീട്ടില് ബിരിയാണി പോലെ മ ആ ആ മഞ്ഞപ്പൊടിയിട്ട് ഇതുപോലെ തന്നെ എന്ത യൂട്യൂബ് ചെ ഇത് എങ്ങാനായാലുംആദ്യത്തെ പ്രാശ്യം ഇണ്ടായിട്ട്ണ്ട് കൊച്ചിന് ഇഷ്‌ടും
ആണ് അപ്പൊ ഇതിന് സൈടായിട്ട് കു വേറെ കറികളൊന്നും വേണ് എളുപ്പാ
സൈഡായിട്ട് നമ്മ വീട്ടി തന്നെ വെക്ക്ണ എറച്ചിക്കറിയാ ചിക്കൻ കറിയാ വല്ലോ മതി സാധാരണ ണ്ടാ ഒരു സവാളിട്ട് ഇങ്ങനെ അങ്ങനെ മതി ആ സള്ളാസും പി അച്ചാറും ഒണ്ടാവും ചെറ്ത് വന്ന് വെറുതെ ഒന്നൊച്ചെട്ക്കുന്നു ആ
ആണല്ലേ ആ അപ്പ അത് കൊടുത്തോ ഇയാകാങ്ങനെ കറികള് നിർബന്ധംല്ല ഇങ്ങനെ എല്ലാം മിക്സ് ചെയ്താ അതൊക്കെ ഇഷ്ടാണ് ഇപ്പൊ ഇത് പറഞ്ഞോലെ ഗ്രീൻ ചിക്കൻ റൈസൊക്കെണ്ടാക്കും ഈ നമ്മള് ബിരിയാണിണ്ടാക്കണ പോലെന്നെ ഇപ്പ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഗ്രീൻ കളറായിരി ക്കുന്നുള്ളൂ ആഹ് അപ്പൊ ഈ കളറുകളൊക്കെ കാണുമ്പോ ഇഷ്ടം ആ മീൻ ഭയങ്കര ഇഷ്ടോണ് മീനാണ് ഭയങ്കര ഇഷ്ടം
ആ വർത്തതും കറി വെച്ചതും കഴിക്കും മീൻ പച്ചക്കറികളോട് വല്ലാ താൽ പര്യല്ലാത്
ആ ഇപ്പളെ ശീലിപ്പിച്ചോട്ടോ അല്ലേ പിന്നെ വലുതാകുമ്പോ പിന്നെ ഇപ്പളെ ശീലിപ്പിച്ചാല അല്ലേ പിന്നെ വലുതാവുമ്പൊന്നും കഴിക്കൂല ഹലോ ഹലോ
ടുക്കും ഹലോ കേക്കണണ്ടാ ആ അതെ ആപ്പ അങ്ങനത്തെ ഫുഡ്ഡ് പിന്നെ ഈ ഇപ്പൊന്നല്ലെ അവൊക്കാടോക്കെ അടിച്ചു കൊടുക്കും അത് നല്ലതാണല്ല ഈ ബ്രെയിന് നല്ലതതാന്ന്
ബ്രെയിൻ നല്ലത ആ ജ്യൂസായിട്ടല്ലേ പാലിലടി പാൽലല്ലേ കലക്ക്ണത്
ആ പാല് ല് പക്ഷെ അത് അധികംല്ല നല്ല തിക്ക ആക്കി കൊടുക്കും ഒരെണ്ണ ആ വെള്ളം പോലെ തിക്കായിട്ട് കൊടുക്കും അപ്പൊ തനിയെ കോരി കഴിച്ചോളും അതൊക്കെ ഇഷ്ടോണ് രാത്രി ചപ്പാത്തി ആ തിന്നണത് ചോറ് വല്യ താല്പര്യല്ല ആ ആഹ് ചപ്പാത് ആണ് താല്പര്യം അയാക്ക് ചോറ് വല്യ താല്പ ര്യല്ല രാത്രി ഉച്ചക്കുഒരുനേരാണ് ചോറ് കഴിക്കണത് അപ്പൊ എന്തേലൊക്കെ ഇങ്ങനെ അതെ അതെ കഴിച്ചോളും ആ ക്ലാസില് പിള്ളേര് ഒള്ളോണ്ട് കൂട്ടുകാര്ഉള്ളോണ്ട് കൂട്ട്ഒള്ളോണ്ട് കഴിക്കും ഇവിടെ പിന്നെ ഇങ്ങേര് ഒറ്റക്ക് ആയത് കൊണ്ട് കഴിക്കല് കുറവാ വീ മടിയ പിന്നെ ടി വി കാർട്ടൂണൊക്കെ കണ്ടിരിക്കും പിന്നെ ഇല്ലില്ല തനിയെ കഴിക്കും ഞാൻ തനിയെ കഴിക്കാൻ പഠിപ്പിച്ച്ണ്ട് ഒരു രണ്ടു വയസ്സ് ആയപ്പ തന്നെ തനിയെ കഴിക്കാൻ പഠിപ്പിച്ചു അപ്പൊ പിന്നെ അവള് തനിയെ കഴിച്ചോളും കൊറെ സമയം എടുത്താലും തനിയെ കഴിക്കട്ടെ
ആ ഇവിടെ മൂത്തേന് മൂത്തത് ഇപ്പ എട്ടാം ക്ലാസ്സിലായി ഞാൻ വാരി കൊടുക്കണം അങ്ങനത്തെപ്പോ അതാണ് ആ ഓ അത് വലുതായിട്ടൊന്നും കാര്യവൂല്യ വലുതായിട്ടൊന്നും കാര്യവൂല്യ നിറയില്ലേ പിള്ളേ സ്വഭാവാണ് കൈയില് ഞാൻ എപ്പോളും പറയും ആ മറ്റേ ചേർ ഇതിനാണെങ്കില് കൊറച്ചെങ്കിലും ബോധോണ്ട് ഈ മൂത്തേന് ബോധം ഇല്ലാത്ത ഞാൻ ഇപ്പള എന്തൊക്കെ എന്റെ വായിന്നു കേൾക്കുംന്ന് അറിയാവോ ഞാൻ പറ ഇവൻ വലുതായടോ പറഞ്ഞ് കാള പോലെ വരും എന്തായി കൊച്ചിനെ അങ്ങനെ ഓരോന്നു പറയുമ്പില്ലേ പിടിക്കൂലാ.
അതെ അതെ അതെ.
ഒരു പണി ഞാൻ പറയും പിന്നെ പണി ചെയ്യിപ്പിക്കുമ്പോ ഇല്ല്യേ നമുക്ക് വീട്ടിലേക്ക് ഇപ്പോ പെൺകൊച്ചല്ലേ വളർന്ന് വരണേ എന്തെങ്കിലും പണിയായി വേറെ വീട്ടിൽ പോയി ചെന്ന് കേറാനുള്ളതാണ് ഞാൻ ഓരോ പണി അടിച്ച് തുടച്ചിടാൻ പറഞ്ഞു കിടന്നാ പാത്രം പോലും കഴികി തരൂലാ. ഒരു സാധനം ചെയ്തു തരില്ല ഞാൻ വഴക്ക് പറയും അപ്പോ ഞങ്ങളുടെ ചേച്ചി എന്റെ ചേച്ചി ടെ മോളിണ്ട് അതിനെക്കൊണ്ട് പറയി ക്കും ഞാൻ. അപ്പോ അതിന് ഭയങ്കര പേടിയാണ് അപ്പോ അത് പറയും എടി നീ അത് ചെയ്യെടീ ഇത് ചെയ്യടീന്നു
ചെയ്യും അതെ അത് നമ്മള് അത് പഠിപ്പിക്കണം എന്താ അറിയോ കാരണം വേറെ എവിടെ പോയി ചെയ്തില്ലേലും ആരും ഇല്ല ഒറ്റക്കാണെ ങ്കിലും നമ്മടെ കാര്യങ്ങള് നമ്മൾ തന്നെ ചെയ്ത് പഠിക്കണ്ടേ സ്വയായിട്ട് ചെയ്യാൻ നമുക്ക് അപ്പോ ഒന്നും അറിയിലാന്ന് പറയണ മോശമാണ് അപ്പോ തനിയെ ചെയ്തത് പഠിപ്പിച്ചു കഴിഞ്ഞാല് ഒരു സ്വന്തമായിട്ട് ഒരു ചായയിട്ട് കുടിക്കാനാ ആരെയും ആശ്രയിക്കേണ്ടല്ലാ.
ആ അത് ശരിയാണ് ഇപ്പൊ ഒന്ന് ഇപ്പ എനിക്ക് പാടില്ല കടന്ന് അതിനന്നെ വല്ലതും ഉണ്ടാക്കി കഴിക്ക- കഴിക്കാലോ ഒരു മുട്ട വറക്കാനാ എന്തായാലും
ആ അതെ അതെ അതെ അപ്പൊ ഒരു ഹോസ്റ്റലാണ് താമസ പെയിൻ ഗസ്റ്റ് ഒക്കെ താമസിക്ക എപ്പോഴലും അവസരം വന്ന കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ റൂമ ഒക്കെ വൃത്തിയാക്കി നമ്മുടെ ഡ്രസ്സ്ഓക്കെ വാഷ് ചെയ്ത് അതെ അതെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യണം അത നമ്മ എപ്പോഴേ പഠിച്ചു കഴിഞ്ഞാൽ നമു ഭാവിയിലൊക്കെ ഉപകാരപ്പെടും ഇതൊക്കെയാണ് ഉപകാരങ്ങൾ അല്ലാതെ കല്യാണം കഴിച്ച് കഴിഞ്ഞാ അവിടെ മാത്രമല്ല നമ്മ സെഫായിട്ടും നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ ആശ്രയിക്കണ്ടല്ലോ
ആ അത് ആ ഞാൻ പറഞ്ഞാശ്യംത്തിൽ കയറൂല തലയിൽ കയറൂല
ആണല്ലേ ഹ ചെല പിള്ളേര് ആ ഈ പിള്ളേരു പ്രായത്തില പിള്ളേർക്ക് അരിശം കൂടുതലായിരിക്കും ഒന്നാമത് ചെറിയ ഇത് വന്ന വളർന്ന വരുന്ന പിള്ളേരല്ലേ നമ്മൾ ഉപദേശിക്കുമ്പോ അവര് ഇ ഉപദേശിക്കണാ എന്നാ അവര നല്ലതിനാണെന്ന് അവർക്കറിയില്ല കൊറെ കഴിയുമ്പഴേ ചെയ്ത് പടി ച്ചാ മതിയായിരുന്നു അങ്ങനെ ചിന്തിക്കണത്
ആ എന്റെ അമ്മ പറഞ്ഞ ആദ്യം കേട്ടിരുന്നെങ്കിൽ പിന്നീട് ചിന്തിക്കും ഒരു വീട് ചെന്നകേറുമ്പ പിന്നെ ഉച്ചക്കത്തെ പണി കഴിഞ്ഞോ അവിടെ
ഉച്ചകത്തേ കഴിഞ്ഞു ഒരാള് ഉറക്കമാണ് അപ്പൊ എണീറ്റിട്ട് വേണം ചോറ് കൊടു നായിട്ട് അപ്പൊ അയാളുടെ ഇതൊക്കെ കഴിഞ്ഞു ആ വെക്കേഷൻ കാർട്ടൂണൊക്കെ കണ്ടിരിക്കും പിന്നെ കറക്റ്റ് ഭക്ഷണ കഴിക്കും അതുകൊണ്ട് അങ്ങനെ വല്ല്യ ഇതൊന്നുമല്ല കൊഴ ന്നുമില്ല ഇത പിന്നെ ഒറ്റക്കുള്ള കളികളാണോ ഒ പിന്നെ ഇടക്ക് ഞങ്ങള് പുറത്തുണ് ഇവിടെ അടുത്ത ഒരു പാർക്ക് ണ്ട് പാർക്കിലൊക്കെ കൊണ്ടയിരിത്തും ആ ബോറടിക്കണ്ടല്ലോ പിന്നെ വെക്കേഷൻ ഞങ്ങള് പുറത്തൊക്കെ പോയി പിന്നെ എന്റെ വീട്ടിലൊക്കെ പോയായിരുന്നു പിന്നെയിപ്പോ ഒരാഴ്ച കൂടിയല്ലേ ഉള്ളു അപ്പ ഇട ഞങ്ങള് ഈ പാർക്കൊക്കെ കൊണ്ടുപോയിരിത്തും ബോറടി
ബോറടിക്കാനണ്ട ആ എന്നാ ശരി ട്ടാ ഞാൻ പിന്നെ വിളിക്കട്ടാ ഈ ചെറുത് ന്ന് കരയണണ്ടേ ശെരി ഓക്കേ എന്നാ ആ ശരി